ഹലോ ആ, പറഞ്ഞോളൂ.
ആ എന്തൊക്കെയുണ്ട്.
ആ, ഇങ്ങനെ ഇതായിട്ട് പോണു, ഉം രാവിലെ വർത്തമാനപത്രമൊക്കെ വായിക്കു ആയിരുന്നു. അത് കഴിഞ്ഞു രാവിലത്തെ പ്രഭാത ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പഴയകാല വിദ്യാലയത്തിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് ഓർക്കയായിരുന്നു. എങ്ങനെയാ സ്കൂൾ കാലഘ വിദ്യാലയത്തിനെ കുറിച്ചൊക്കുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്.
ആ ഞാനിപ്പ പ്ലസ് ടു കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താ എന്താ പറയാ. എപ്പോളും ആലയിക്കുമ്പോ ഒരു ഇതാണ്, സങ്കടാണ്. ഇനിയിപ്പോ ഞാൻ കോളേജ് ലൈഫിലോട്ടല്ലേ പോണേ, ഇനി ആ സ്കൂൾ കാലം എനിക്കിനി തിരിച്ചു കിട്ടൂലല്ലോ.
അതെ അതെ എപ്പോഴും എല്ലാവർക്കും. ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ്. സ്കൂൾ കാലഘട്ടം.
സ്കൂൾ കാലഘട്ടം ആ എനിക്കായാലും ഫ്രണ്ട്സ് അതേപോലെ അവിടുന്നണ്ടാവുന്ന ട്രിപ്സ്. ക്ലാസ് ക്ലാസ് റൂമിലെ തമാശകള്. എല്ലാം ഇങ്ങനെ ഓർക്കുമ്പോ ഒരു എന്താ പറയാ സങ്കടവും, സന്തോഷവും എന്തൊ
വല്ലാത്തൊരു വഷ വിഷമമാണത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് മുതിർന്ന തലമുറക്കെ ആളുകൾക്ക് ഞങ്ങക്ക് ശരിക്കും മനസ്സിലാകും. അന്നത്തെ ഞങ്ങള് സ്കൂള് കാലഘ കഴിഞ്ഞു, വിദ്യാലയം കഴിഞ്ഞു കലാലയങ്ങളിലെ കോളേജ് ക്യാമ്പസുകളിൽ എല്ലാം ഓരോ തര ത്തിലുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള മധുരമായ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്.
ആ നിങ്ങൾക്ക് എന്താ അങ്ങനെ എന്തേ ഓർമ എന്താ പറയാ ഓർമേന്ന് പോവാത്ത എന്ത അനുഭവം ഉണ്ടോ.
എന്താണ് ക്ലിയർ ആയില്ല പറഞ്ഞോളൂ.
നിങ്ങൾക്ക്, എന്താ പറയാ സ്കൂൾ കാലഘട്ടത്തിൽ ഓർമ്മയൽ നിന്ന്. പോവാത്ത അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ?
ഒരുപാടുണ്ട് അന്നൊക്കെയന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാവരും. മ വളരെ സൗഹൃദപരമായിട്ട് ഇപ്പം ഒരു കുട്ടിക്ക് ഒരു എന്തെങ്കിലും പെൻസിലോ ഒരു പേന യൊ ഇല്ലെങ്കിൽ അന്നൊക്കെ കല്ല് പെൻസിൽ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന കാല കാലഘട്ടത്തില്. ഒരു കുട്ടിക്ക് ഒരു ഇതില്ലെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. സ സഹായങ്ങൾ കൈമാറുന്നരു കാലഘട്ടമായിരുന്നു. അന്നത്തെ കാലഘട്ടം. ആർക്കും അതുകൊണ്ട് പരസ് എല്ലാവർക്കും. ഒരു വസ്തു ഇല്ലെങ്കിൽ ഒന്നിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു വിഷമവും ഇല്ലായിരുന്നു എല്ലാവരും പര പ രം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് ഹേ സഹകരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന കാലഘട്ടം
ആ അന്ന് അങ്ങനെ എന്താ പറയാ നമ്മള് ഇന്നത്തെ പോലെ ബിൽഡിങ്സും കാര്യങ്ങളൊന്നും അല്ലായിരിക്കും അല്ലെ ഓടുപുരകളിൽ അങ്ങനെയൊക്കെല്ലേ
ആ അതെ അതെ ഓട് ഓട്ന്റെ വീടുകളെ അതേപോലെ തന്നെ ഈ നമ്മളെ പുല്ല് മേഞ്ഞോ വീടുകൾ പോലും താമസിച്ചരുന്ന കാലഘട്ടത്തില ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കൂടെക്കെ കടന്നു വന്ന ഒരു തലമുറ ആയത് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം അറിയാം അത് അപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്
ആആ അന്നന്ന് പറഞ്ഞാല് എന്താ പറയാ അത്ര കുട്ടികളൊന്നും ഉണ്ടാവില്ലോ ഒരു ക്ലാസ്സല് ഇല്ലേ ഇന്നത്തെ പോലെ
ഇല്ല കുട്ടികളുണ്ട് കുട്ടികളുണ്ട് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും പരസ അപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു ഇത് കൊണ്ട് ആർക്കും ഒരു ഒരു ഇല്ലായ്മ ഇല്ലന്നുള്ളരു തോന്നല ഉണ്ടായിരുന്നില്ല
ആ
സഹായിക്കുമായിരുന്നു
ഉം ഇന്നിപ്പോ എന്താ ഇന്ന് ഫുള്ള് ആകെ മാറി പണ്ടത്തേ കാട്ടില് എത്രയോ മാറി അന്ന് നടന്നൊക്കെ അല്ലായിരുന്നോ സ്കൂളിലേക്ക് പോവാ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും നടന്ന്
അയ്യോ ഞങ്ങളൊക്കെ കുറേ കിലോമീറ്ററുകൾ ദൂരം ഞങ്ങൾ താ ണ്ടി ആണ് ഞങ്ങൾ സഞ്ചരിച്ച സ്കൂളുകളിൽ അന്നൊന്നും സ്കൂൾ ബസുകളും പോലുള്ള സംവിധാനം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല
ആ അന്നത്തെ ഓരോ കഥകൾ കേക്കാൻ നല്ല രസാണ് അങ്ങനെയൊക്കെ സ്കൂള് പോയാലേ ആ കൊറച്ച് ഓർമ്മകൾ ഉണ്ടാക്കാൻ കറ്റുള്ളൂ
വളരെ വളരെ മധുരമായിട്ട് ഓർമ്മകൾ സമ്മാനിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ വളരെ നല്ല ഓർമ്മകളാണ് ഉണ്ടാവുന്നത്
അത് ശരിയാ ഇപ്പൊ സ്കൂള പോവാ ബസില് പോവാ അവിടെ ഇരിക്കാ പഠിക്കാ പോരാ എന്നല്ലാതെ പണ്ടത്തെ പോലെയുള്ള എന്താ പറയാ മധുരമായ ഓർമ്മകളൊന്നും ഇപ്പൊ ഞങ്ങൾക്കില്ല ആ
അതൊക്കെയാണ് പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരങ്ങൾ
ആവ്യത്യാസം ഉം അന്നൊക്കെ ഉച്ചഭക്ഷണൊക്കെ എങ്ങനെയായിരുന്നു
അന്ന് ഉച്ചഭക്ഷണം മിക്ക കുട്ടികൾക്കും വീട്ടിൽ അവർക്കും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഉച്ചഭക്ഷണം നമ്മള് വിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്ന ഉച്ചക്കഞ്ഞി അതെ ചെറുപയറക്കിയ അങ്ങനെയുള്ള ആ വിഭവങ്ങൾ മാത്രമേ ഉണ്ടായി ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഉച്ചക്ക് ഈ നമ്മള് ഉച്ചഭക്ഷണം ചോറ് തന്നെ അത് തന്നെ ചോറ കറികൾ വേറെ റികൾ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ചില ദിവസങ്ങളില് മുട്ടകൾ മുട്ട പാൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഉച്ച ഭക്ഷണമായിട്ട് ചൂട് കഞ്ഞി ചെറുപയർ ഇതൊക്കെയായിര്ന്നുഅന്ന് ഉണ്ടായ പക്ഷെ അത് കിട്ടാൻ വേണ്ടി മാത്രം വന്നിരുന്ന ചില കുട്ടികൾ ഉണ്ടായിരുന്നെന്ന് പോലും യാഥാർത്ഥ്യമായിരുന്നു അന്ന
ആ അത് ശരിയാ അതും ഏ വീട്ടിൽ നിന്നും കിട്ടാത്ത ഒരുപാട് ഇത് എന്താ പറയാ ദാരിദ്ര്യത്തില അനുഭവിക്കുന്നൊക്കെ സ്കളേക്ക് പോകുകന്ന് പറഞ്ഞാല് അത്രയും ഒരു സന്തോഷ ആരിക്കും അവർക്ക്
വളരെ വളരെ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ഒരു ഉയർന്ന ഒരു നിലയിലേക്ക് വന്ന കുറെേ ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തിനേറെ നമ്മൾ കൂടുതൽ പറയുന്നു നമ്മുടെ നമ്മുടെ രാഷ്ട്രപതിയയി ആയിരു ന്ന ഒരു കാലഘട്ടത്തി രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി തി എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ സാർ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം രാമേശ്വരം പോലുള്ള ഒരു തീരദേശ വാ തീരദേശ ഏ സ്ഥലത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ആ തീരദേശ ത്ത് വൈകുന്നേരങ്ങളിൽ തെരുവ്വിളക്കുകൾ കത്തി തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഠനം തുടങ്ങുന്നത് തെരുവിളക്കളുടെ ചുവട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത് അത്രയും കഷ്ടപ്പെട്ടു ആ ഒരു നിലയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമന്നത പദവിലേക്ക് വന്നതും ഏറ്റവും ലോകം കണ്ട ഏറ്റവും പ്രമുഖ ശാസ്ത്രജ്നായി തീർന്നതും അബ്ദുൽ കലാം അദ്ദേഹം തന്നെ ആയിരുന്നു
ആ അദ്ദേഹത്തിന്റെ കൊറെ കഥകൾ ഞങ്ങ ഇപ്പോഴും പഠിക്കുന്നുണ്ട്
അതെ അദ്ദേഹത്തിന്റെ ഓരോ ഓരോ വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും പ്രചോദനമാകുന്ന വാക്കുകളാണ്
ആ അത് ശരിയാ ഞങ്ങള സ്കൂളിലൊക്കെ മുമ്പിലൊക്കെ ഓരോ ബോർഡില ഇങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് വരുന്നവരൊക്കെ ഇങ്ങനെ വായിച്ചു പോകും മം
അത് വല്ലാത്തൊ ഒരു ഒരു അനുഭവമാണ് അദ്ദേഹം കഷ്ടപ്പെട്ടതുപോലെ എന്തുമാത്രം എന്തു മാത്രം തെരുവിുളക്കുകളുടെ ചുവട്ടിൽ വെച്ച വേണം അദ്ദേഹത്തിന് പഠിക്കാൻ വീട്ടില ആ സൗകര്യങ്ങളൊന്നും പക്ഷെ എന്നാലും എന്നാലും കഷ്ടപ്പാടുകൾ ഓർത്തു കൊണ്ട ഏതെങ്കിലും ഇന്നത്തെ തലമുറയിലെ ഏതെങ്കിലും ഒരു കുട്ടിയോട്‌ അങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞിരു തെരുവിളക്കിന്റെ ചോട്ടിൽ പോയിട്ട് ഒരു ഒരു മണ്ണണ്ണ വിളക്ക് വീ ട്ടിൽ കത്തിക്കാൻ പറഞ്ഞാൽ പോലും ചെയ്യാത്ത കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡും കുഴിമന്തിയും ഏ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ സ്കൂൾ ബസുമായി പോകുന്ന ഈ കാലഘട്ടത്തിലെ കുട്ടികളോട്‌ അബ്ദുൽ കലാം സാറിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാലൊന്നും ഈ കുട്ടികൾക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള ഒരു സ ഒരു ഉദ്ദേ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല
ആ അത് ശെരിയാ പണ്ടുള്ള ആൾക്കാരന്ന് പറഞ്ഞാ അവര് ആ സാഹചര്യത്തിലൂടെ ഏകദേശൊക്കെ ഒന്ന് കട കടന്ന് വന്നവരായിരിക്കും ആ എന്താ പട്ടിണിയിലൂടെയും അതേപോലെ ഫുഡ് കിട്ടാത്തതിലൂടെൊക്കെ അവര് കടന്ന വന്ന വന്നവരായിരിക്കും അപ്പൊ അവർക്ക് പറഞ്ഞഞ് ഏറെൊക്ക കുറെ മനസ്സിലാകും
അപ്പൊ നമുക്ക് കഴിവതും ഈ വളർന്ന വരുന്ന നിങ്ങളെപ്പോലുള്ള യുവതലമുറയോടൊക്കെ ഞങ്ങൾക്ക് പഴയ തലമുറയിലെ ആളുകൾക്കൊക്കെ പറഞ്ഞു തരാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു സ്വന്തം ഒരു സ്വയം പര്യാപ്ത ഒരു ജോലി നിങ്ങൾ ആദ്യം സമ്പാദിക്കണം ഒരു ജോലി സമ്പാദിച്ച ശേഷം മാത മാത്രമേ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു ഭാവി ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ പാടുള്ളൂ സ്വന്തം കൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകൾ
ഇപ്പെയെക്കെ എത്രങ്ങാനും ഇപ്പ ആ
അതെ പറഞ്ഞോളൂ
ഇപ്പൊ എത്രങ്ങാനം പെൺകുട്ടികളാ ജോലി ഇല്ലാത്തതിന്റെ പേരില് എന്താ പറയാ അടങ്ങി ഒതുങ്ങി ഏ ഓരോതും മം മനസ്സിന ഓരോ ഭാരങ്ങളും ആയിട്ട് ജീവിക്കുന്നവരല്ലേ
ഞാൻ പറഞ്ഞു വരുന്നേ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനത്തിനെ തുടർന്നുള്ള മരണങ്ങൾ ഒരുപാട് കൊലപാതകങ്ങൾ പോലും ന നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ സ്വന്തം കാലിൽ നിൽ ക്ക് ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കിട്ടിയ ശേഷം ഒരു വീട്ടിലേക്ക് കയറിചെന്ന് വരുന്ന വാണ് ഏറ്റ ഒരു പെൺകുട്ടി സംബന്ധിച്ച് ഏറ്റവും നല്ല അഭിമാനകരമായ നിമഷം
ഉം ജോലി ണ്ടെങ്കിൽ നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല.
അതെ അതെ അതെ സ്വന്തം കാലിൽ നിൽക്കുവാ ഒരു എല്ലാ കാര്യങ്ങൾക്കും. പുരുഷന്മാരെ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു ആ ഒരു നിലപാടെ മാറ്റിയെടുക്കണം സ്ത്രീകൾ.
ആ നമ്മൾ തന്നെ എപ്പഴും പോയി ഇങ്ങനെ അവിടെ പോയി ചോയ്ക്കുമ്പോ അവർക്കും ഇതൊരു മടുപ്പായിരിക്കും. നമ്മുക്ക് ഞമ്മളെ കയ്യില് ഇണ്ടായാല് അത്രയൊരി ഇതാണ്
അപ്പൊ കഴിവതും നമ്മള് പുരുഷന്മാരെ നമ്മൾ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടുപിടിക്കുക വീട്ടിൽ നിന്നാണാകട്ടെ ഐ എന്താകട്ടെ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് അതി തന്നെ ആദ്യത്തെ ഒരു മാർഗം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം
ഉം അത് ശരിയാ ഇപ്പൊ ഒരുപാട് ഇപ്പൊ പണ്ടത്തെ പോലല്ലല്ലോ പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെയല്ല ഒരുപാട് ചാൻസ് സുകളും ഒരുപാട് സ നമ്മൾ അറിയാത്ത ഒരുപാട് ആഹ ഒരുപാട് ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലോ നമുക്ക് അറിയാത്ത ഒരുപാട് മേഖലയുണ്ട് പക്ഷെ അതിന് അതിനെ കുറി ച്ച് നമ്മൾ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രം
അപ്പൊ ഏതായാലും നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് ക്ക് തരാൻ പറ്റുന്ന ഉപദേശം അല്ലെങ്കിൽ സന്ദേശം നിങ്ങൾ നന്നായി പഠിച്ച് പഠിച്ചു കഴിഞ്ഞ് സ്വന്തം കാലിൽനിൽക്കാൻ ഒരു ജോലി ആയിക്കഴിഞ്ഞ ശേഷം ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുക
ഉം അത് ശെരിയാ അപ്പ നമുക്ക് അതിന്റെ ആ ഒരു വാല്യൂ കിട്ടുള്ളു പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്ത് ആ ഇത്തെ കാലത്ത് ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ആരും പെട്ടെന്ന് അങ്ങനെ കെട്ടിച്ചു പോകുന്നില്ലല്ലോ എല്ലാവരും ജോലിയായിട്ട് പോകാ എന്നുള്ളൊരു ധാരണയിലോട്ട് എത്തുയാണ് അവർക്കറിയാം അതിന്റെ ആ ഒരു ഇത് അങ്ങനെ ഹലോ
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ അപ്പൊ നമ്മൾ കഴിവതും നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സ്വയം പര്യാപ്തമായിട്ടൊരു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കയ പിന്നെ എല്ലാം എല്ലാം നമ്മള് നല്ല പോലെ കഠിനാധ്വാനം ചെയ്യാതെ നമുകൊന്നും മുന്നേറാൻ പറ്റുകയില്ലല്ലോ
ഉം അത് ശരിയാ ആഹ് എന്നാ ശരി ഞാൻ വെക്കാട്ടോ
വിഷ്
തെ